ലോ കേക്കുന്നുണ്ടിത്താ
ആഹ് കേക്കുന്നുണ്ട്
ഞാന് രാവിലെ ഒന്ന് വിളിച്ചിരുന്നേ പക്ഷേ കിട്ടിയില്ല റേഞ്ചില്ല തോന്നു.
ആഹ്
ആഹ അതായിരിക്കും രാവിലെ ജോലില്ലാം കഴിഞ്ഞാ
ആഹ്
ഉം ആണോ സ്കൂളില് സ്കൂൾ തുറപ്പിന്റെ വിശേഷ പ്രങ്ങളൊക്കെ എന്തല്ല
ആ് സ്കൂള് തുറക്കാണ് ഓരോരോ സാധനങ്ങൾ വാങ്ങണള്ളൂ ഭയങ്കര തെരക്കാണ്
അതല്ല എല്ലാത്തിനും തീപിടിച്ച വിലയാാണ്
ആഹ്‌ ഓഫർ ഉണ്ടെങ്കിലും അവിടെ ക്കെ തിരക്കാ ഓഫ് കൊറെേ കടളിലിലിങ്ങനെ ഓഫറൊക്കെ ഉണ്ട് പക്ഷെ കാലെടുത്ത് കുത്ത സ്ഥലലില്ല
സ്ഥല ഇല്ല ആ സത്യവാ
ഉം
പിന്നെ ടൂറൊക്കെ പോയില്യയോ
ഇല്ല ഇങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ ഉ ഉച്ച കഴിഞ്ഞാ മഴയല്ലേ
അത് സത്യവാ ഇവിടെ അങ്ങനെ തന്നെ ഉച്ച കഴിഞ്ഞ ഞമ്മക്ക് ഇവിടെ രാവിലെ മഴയാണ് ഉച്ചകീവിയം മഴയ വൈകിട്ടും മഴയാണ്
ആഹ ഇവിടെ ഉച്ച വരെ കൊഴപ്പല്ല ഉച്ച കഴിഞ്ഞാ പെട്ടെന്നുള്ള ഇടിയും മഴയും പെട്ടെന്നല്ലേ പെട്ടെന്ന് ഉം പെട്ടെന്നുള്ള ഇടി കാരണേ പേടിയാണ്
ആ ഇനിയിപ്പോ സ്കൂൾതൊറപ്പും പെരുന്നാളുവെല്ലാം ഒന്നിച്ചായൊണ്ടൊരു വല്ല്യ ബ നമ്മക്ക് സ്കൂള അടപ്പും അതേപോലെ തന്നൊയിരുന്നു പരീക്ഷയും പെരുന്നാളും എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു
ഹയോ തുറ കുമ്പഴ എത്തെത്തെ
തുറക്കുമ്പോഴും അത് തന്നെ അവസ്ഥ പെണകടിയക്കെടുത്ത
ഇല്ല ച്ച് ചെറിയ പെരുന്നക്ക് എടുത്തത്ണ്ട് അപ്പൊ പിന്നെ
ആണ് ഇല്ല അതുമല്ല സ്കൂൾ ഉറപ്പും കൂടെ ആയോണ്ടേ നമ്മള് മക്കളെ കാര്യങ്ങള് നോക്കോ അമ്മക്കുള കാര്യം നോക്കോ
ആ ആ മൂന്ന് മക്കൾക്കും വാങ്ങണ്ട എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്നാൾക്കും സ്കൂൾക്കള്ളത് വാങ്ങണം
ആഹ് ആഹ് ഹാ ഹാ
യാൾക്കത്രേ
എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് അവര് ടിങ്സ് ആണ് ഇപ്പോൾ ഇനി ഇപ്പോ മൂന്നിലോട്ട് അവരവുന്നത് സ്കൂളില് ഒരു മോനും ഒരു മോളും പിന്നെ അതുപോലല്ല ആ അവർക്കിപ്പം എന്താ നമ്മുക്ക് കല് കല്യാണം എല്ലാം കൂടെ ഒന്നിച്ച് ഇട്ടാണ് ഇപ്പൊ
ആഹ ആഹ് അയ്ശെരി ഉം
കല്യാണം വരുന്ന് പെരുന്നാൾ വരുന്ന് എല്ലാം കൂടെ ഒന്നിച്ച് ആയത് കാരണം
ആഹ്
നല്ല പാട് തന്ന
അതെ അതെ
ആഹ
ഒക്കെ തരണം ചെയ്യണം
പിന്നെ എന്തെല്ലാംന്നോ അവിടെ വിശേഷങ്ങള്
വിശേഷം എന്താ സുഖാണ് കൊഴപ്പല്ലാതെ അങ്ങനെ പോണു ഇതൊക്കെ തന്നെ വിശേഷം മഴ ഇടി ഉം കൂളൊർക്കല്
ആഹാ
ഉം പിന്നെ ഇന്ന് വെള്ളിയാഴ്ച്ചല്ലേ പള്ളി പോവണ്ടേ തിരക്കിലാണ് ഉ ഉ ഉ ഉം പിന്നെ ഞൻ എന്റെ വീട് ത്തിലാണ്പ്പൊ ഇവിടെ ആ അങ്ങനെലെ ആഓന് പോയി പിന്നെ ഒരു മോന് ട്യൂഷൻ ഉണ്ടാവേ ട്യൂഷൻ കൈ ഒരാൾ പോവാൻ റെ യായി ഓനും പോയി പള്ളി പോവണ്ടേ
ഇവിടെ അതല്ലേ പക്ഷെ ഇവിടെ മഴക്കോള്
ഉം ഇപ്പൊ നല്ല വെയിലാ ഞങ്ങൾ ഈ വെയില് കണ്ടിട്ട് തേങ്ങയൊക്കെ വെയിലത്തിട്ടിട്ടുണ്ട് ഉ ഉച്ചവരെ വെയിലുണ്ടല്ലോ
ഇവിടെ രാവിലെ
രാവിലെ തുടങ്ങിയതാ
ഹേ ആ ചില ഭാഗത്തൊക്കെ രാവിലെ മുതലുണ്ട് ഞങ്ങൾക്ക് ഉച്ച വരെ കൊഴപ്പമില്ല ഉച്ച കഴിഞ്ഞാലാണ് മഴ
പിന്നെ ഇവിടെ ഇക്ക രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് വെട്ടാൻ പോയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോ മഴ അതിന് മുന്നേ നമ്മടെ ഇവിടെ പെയ്യാൻ തുടങ്ങി ഞാൻ പോകുന്നു ആള് വണ്ടി യാത്ര വെച്ച് പോണം അത് കാരണം എനിക്ക് അവരെ വിളിക്കാനും പറ്റിയില്ല അവിടെ പോയി ഹി പോയി നിന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു ഇവിടെ മഴയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇവിടെ
ആഹ് ഇവിടെ എന്നാലും നല്ല വെയിലാ ഇപ്പോ ഇനി ഈ വെയില് പോവുക കൊറച്ച് ഉച്ചക്ക് ഒരു രണ്ടര മൂന്ന് മണിഒക്കെ ആകുമ്പോൾ വെയില് പോയി മഴക്കാറും മൂടി മഴ പെയ്യൽ തുടങ്ങും
ഉ് അല്ലെ ഇവിടെ ഇപ്പഴേ മൂടികിടക്കുവ അവസ്ഥയാണ് പെരുന്നാള് പ്രമാണിച്ച് വീട് മൊ മൊത്തത്തിൽ ഒന്ന് കഴുകി ഇറക്കാമെന്ന് വിചാരിച്ചാൽ
ആഹ ആഹആഹ്ആഹ്
എല്ലാം വാരിയിട്ടൊന്ന് കഴുകി ഒതുക്കി വെക്കാന്നു വിചാരിച്ചപ്പോൾ നടക്കുമോ എന്തോ എനിക്കറിയില്ല
ആഹ് അതെ
വെയില് കണ്ടോണ്ട് നമ്മള് വാരിയിടും പക്ഷെ അപ്പോഴത്തെ അപ്പോഴത്തേക്ക്
ആഹ്
ആ വെയില് കണ്ടോണ്ടേ നമ്മൾ വാരി ഇടും പക്ഷെ അന്നേരം
ആഹ ഞാനിതാ ഇവിടെ ഇപ്പം ഉമ്മ വെയില് കണ്ടിട്ട് തേങ്ങ കൊപ്ര ആട്ടാന് എണ്ണക്ക് വേണ്ടിട്ട് കുറേ തേങ്ങ പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മണി വരെ വെയില് കുറച്ച ദിവസം കിട്ടിയാലും ഉണങ്ങി കി
ആ ഹഹ എങ്കി പിള്ളാരെല്ല എന്ത്യെ ആര്ടെ വിവരം ഇല്ല
ഒക്കെ ഞാന് ചെറിയ ആളോടെ കളിക്കാണ് അവിടെ കുട്ടികളുണ്ട് അവിടെ അവളുടെ പ്രായത്തിൽ ഒരാളുണ്ട് അവടെ മൂത്ത ഒരാളും ഉണ്ട് അവര് മൂന്നാളും കളിക്ക അവർ മൂന്നാളും പെ പെൺകുട്ടികളല്ലേ അപ്പൊ അവര് സെറ്റ് ആയിട്ട് അങ്ങനെ കളിക്ക ഉ പിന്നെ അവൾക്ക് അവളന്നെ ഉള്ളു ഇവിടെ വരുമ്പോളേ കളിക്കാൻ ആളുണ്ടാവുള്ളൂ പിന്നെ ആ ആ കുട്ടികളെല്ലാം രണ്ടാൾ അവര കളിക്കാന് അങ്ങനെ കിട്ടൂലല്ലോ ആൺപിള്ളേരെ
ആഹ
ഉം നല്ല കളില്ല പിന്നെ അവിടെ എന്തൊക്കെയാ വേറെ വിശേഷങ്ങള്
ഇവിടെ ഞാൻ പറഞ്ഞ പോലെ എണ്ട് ഈ ഇപ്പം പെരുന്നാളിന്റെ തിരക്ക് അതുപോലെ തന്നെ ഒരു കല്യാണം ഉണ്ട്
ആ അപ്പോതോക് ഡ്രസ്സും പുസ്തകങ്ങളൊക്കെ വാങ്ങിയോ
എന്താടാ
ഡ്രസ്സും പുസ്തകങ്ങളൊക്കെ എടുത്തോ ചോഴിച്ച
പുസ്തകം സ്കൂളിൽന്ന് കിട്ടിയത് പോയി വാങ്ങിച്ച് ഏഹ പിന്നെ അത് പോലെ കൊറച്ച് ടെസ്റ്റ് കിട്ടാണ് ഇനി ബുക്കുകള് വാങ്ങിക്കണം
ആ ഇനി നോട്ട് പുസ്തകങ്ങളും പിന്നെ പെൻസില് ആഹ ആഹ അതെ ഇനി ബോക്സ് അലറ ചില്ലറ സാധനങ്ങൾ എന്നാലും ഉണ്ടാവല്ലോ വാങ്ങിക്കാാന് ടെസ്റ്റ്ല്ലേ സ്കൂളന്ന് കിട്ടുള്ളൂ
എല്ലാം കൂടി ഇപ്പ എങ്ങനെയാണെന്നോ എ രണ്ട് മകൾക്ക് കൂടെ ഒരു തുകയാവും
ആ എനിക്ക് പിന്നെ ചെറിയ ആള് യു കെ ജിയാ അവളക്കല്ല എല്ലാ സാധന സ്കൂളന്ന് കിട്ടി അവൾക്ക് ഇനി ബോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാ മതി
ഇല്ല ഒന്നും വാങ്ങിച്ചില്ല ഇവിടെ ഇനി ഇപ്പൊ ഞായറാഴ്ച ഞായറാഴ്ച പുറത്ത് പോയി വാങ്ങിക്കണോ നിക്ക ഇങ്ങനെ പറയുന്നു
ആഹ ആഹ്
അങ്ങനാന്നോ അറിയില്ല
ഉം ഞാന് പിന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞാൽ മഴയാണ് രാവിലെ വെയിലല്ലേ എക്കണ പല്ല് വേദന ഉണ്ട്ത് കാരണ വെയിലത്ത്റങ്ങാനും വയ്യ എന്നാ ഉച്ച കഴിഞ്ഞാൽ മഴയാണ് മഴയത്തെ അത്രയും പോകൻ പെയയിക്കൂല അതങ്ങനെ മടിച്ച് മടിച്ച് ഉം പല്ലുവേദന കാരണം പല്ലെടുക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ആ ഒരു ബുദ്ധിമുട്ട് വീട്ടില എങ്ങെനുക്കാ ഉ ഭക്ഷണം കഴിക്കാനായോ
എന്തോടാ
ഭക്ഷണം കഴിക്കാൻ ആയോയിച്ചേ
ഇല്ല ഒന്നേരെക്കെ ആവുഞാനിപ്പം
ഉഹ
ഞാൻ ഒന്നര ആയിട്ടേ കഴിക്കാൻ കേറു ഉള്ളൂ
ആഹ അതെ ഉ റേഞ്ചിന്റെ ഇഷ്യു ഉണ്ടോ റേഞ്ചിന്റെ പ്രശ്നുണ്ടോ ചോയിച്ച ഹലോ ഹലോ
കേക്കുന്ന് കേക്കുന്നെ ഞാൻ ഒന്നി ഞാൻവിടെ ജോലിക്ക് വരുന്നുണ്ടേ ഒന്നര ആവുമ്പോഴത്തേക്ക് ഏ കഴിക്കാൻ കേറോ ത്തള്ളൂ
ആഹ ജോലിട്ടോ ആ അയ്ശരി ആ ആ ആ അപ്പൊ
ഇവിടെ വെറുതെ ഇരിക്കല്ലേ
ആഹ അ ശരിയാ ആഹ ആ എന്തെങ്കിലുമൊക്കെ ജോലിള്ളത് നല്ലതാ ഉം നമ്മ വെറുതെ വീട്ടിലിരുന്നാലേ ഉം വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയെ എന്തേലും ക്ക് ജോലി ഇട്ടണെലും ഉപകാരണല്ലേ
ആഹ ഞാൻ നേരത്ത ചെയ്യലുണ്ടായിരുന്നു ഇപ്പ ഇല്ല ഇപ്പൊ പിടി സി വന്നെൻ ച്ച ശേഷം പിന്നെ എന്തുവാ സമയം കിട്ടുന്നില്ല
ആ
സമയം കിൽന്ന് വെച്ചാ നമ്മൾ ഓൺലൈൻ പരിപാടിയാണ് ചെയ്തോണ്ടിരുന്നത് അപ്പയിന്റെടക് കൂടെ നമ്മളിപ്പോ മറ്റൊരു സ്ഥാനത്തിരിക്കുമ്പോ നമുക്കത് പറ്റൂല്ല
ആഹ അതെയ
ആമ്മൾ കസ്റ്റമറിനെ തെന്തേയുതോണ്ടിരിക്കുമ്പോഴേ നമുക്ക് ചിലപ്പോ കോളോ എന്തേലും എടുക്കാൻ പറ്റ അങ്ങനൊക്കെ വരുമ്പോഴേത് ക്ക് അങ്ങനെ പ്രശ്ം നുണ്ടായിട്ടാണ് ഞാൻ നിർത്തിയിരുന്നത്
അതെ പി പിന്നെ ഞാൻ പിന്നെ വർക്കൊന്നും ചെയ്യാത്തോണ്ടേ വീട്ടിലിരിക്കാ അതൊണ്ട് നമ്മള വീട്ട് ജോലിൻ്റെ ഇടയിലായാലും ചെയ്യ എഹ് കുറച്ചു നേരായി നെ മാറ്റിവെച്ചാ മതിയല്ലോ
ആണാണ്
ഉം ഉം ണ്ട് കെട്ടിയോന്ക്ക് ഇഷ്ടല്ല. ജ് പുറത്ത് പോയി എന്തേലും ചെയ്യണതും ഒക്കെ ഇഷ് തല്ലേ നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ പോവാ പുറത്തു പോണ കുഴപ്പല്ല ജോലിക്ക് പോണത് ഇഷ്ടല്ല അത് പറയുന്നന്നെ ഇഷ്ടല്ല ഉം അവര് കൊണ്ട് ര്ണ് ഞ്ഞി നമ്മക്ക് എന്താാവശ്യം ത്തിനാണേലും പൈസൊക്കെ ചോദിച്ചാ തരും
എന്നിരുന്നാലും നമ്മടെ പറയുമ്പോഴത്തേക്കെ നമുക്കത് ആരോടും കണക്ക് പറയോ ഒന്നും വേണ്ട
ആ അതെന്നെ ഏത് നമ്മുടെ അടുത്തുണ്ടെങ്കി നമ്മക്ക് ഒറ്റക്ക് ചെലവാക്കാ മറ്റുള്ളവരോട് അതിന്റെ കണക്ക് ബോധിപ്പിക്കേ വേറൊള്ളതൊന്നും വേണ്ട പശെ ഓർക്ക് ഇഷ്ടല്ല ഞാൻ പറയും ഞാൻ എന്തിനെലൊക്കെ പോയിട്ട് അത് രണ്ടാൾക്കുംപാടണ്ടെങ്കിൽ ഒരു ല്ലേന്ന് ശെ അവർക്ക് ഇഷ് തന്നെ ഞാൻ കൊണ്ടുവരുന്നെ മതി നീ പോയിട്ട് സമ്പാദിക്കണ്ട നീ പോയിട്ട് കൊടുന്നിട്ടുള്ള ക്യാഷ് വേണ്ട ന്നൊക്കെ പറയും സമ്മയിക്കൂല ച്ചാ പിന്നെക്കാ പ പൈസ ചോദിക്കാതെ ചോയിച്ചേ എന്തുണ്ടെങ്കിലും ക്യാഷ് ചോദിച്ചാൽ തരും അതുകൊണ്ട് പിന്നെ വല്ല്യ ബുദ്ധിമുട്ടില്ല ചിലര് ക്യാഷ് കൊടുക്കൂലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണോരുണ്ടാവൂലോ പൈസയായിട്ട് കൈയിൽ കൊടുക്കാത്തവര്. ഇതങ്ങനെയോന്നുല്ല. ഉം പിന്നെ മോന് പള്ളി പോവാൻ വേണ്ടിട്ടേ അവന് പോയിട്ടില്ല അവനെന്തോ വിളിക്ക്ണ്ട്ട്ടോ എന്നാ പിന്നെ വിളിക്കാ ബാങ്ക് കൊട്
ആ ആ ആ എടാ ഞാൻ ഒരു കാര്യം ചോയിക്കട്ടെ മറ്റേ ആ നമ്മുടെ കൂടെ പഠിച്ച മറ്റേ ലേ ലവളുണ്ടല്ലോ അറിയോ
ആരാണ്
എന്തുവാ ആ പേരും മറന്നുപോയി എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നൊരു പെണ്ണുണ്ടായിരുന്നല്ലോ അവളെ കാണാറുണ്ടോ?
ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ പൊറത്ത് പോവലില്ലപ്പോ ഞാ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഉം എന്തേലും ആവശ്യങ്ങൾക്ക് മാത്ര പോവുള്ളൂ ഇപ്പൊ സ്കൂളിൽ പഠിച്ചവരോട്ടും ഫ്രണ്ട്സിനട്ടും ഒരു കമ്പനി ഇല്ലപ്പോ നമ്പർ കിട്ടിയ വാട്സ്ആപ്പിൽ ഇട്ടി എങ്ങനെ മെസ്സേജു
എല്ലരെയും കല്യാണം കഴിച്ച് പല ദിക്കിലായി പോയത് കൊണ്ട് ആരെയൊക്കെ കാണലില്ലേ ഇന്നലെ തന്നെ ഇപ്പോ നമ്പറുള്ളതിന്റെ പേര് വിളിക്കാൻ പറ്റുന്നു
ഉളൂ പറ്റ അല്ലാണ്ട് ഇപ്പൊ ഒരു ഒരു കാഅവരെ കാണണംന്ന് ആഗ്രഹണ്ട് പഠിച്ചോലെ പക്ഷെ ഇങ്ങനെയൊക്കെ പുറത്ത് പോവുമ്പൊ കണ്ടാ കാണാ അത്രേ ഉള്ളു അല്ലാതെ കാണൂല പൊറത്ത് ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പോകുമ്പോ അങ്ങനെ അങ്ങനെയൊക്കെ പോവാനൊന്നും സമ്മയ്ക്കില്ല അവര് അവരുടെ കൂടെ പോവാ അവർക്ക് അതൊന്നും ഇഷ്ടല്ല
എടാ എനിക്കൊരു കോള് വരുന്നുണ്ട് ഞാൻ ഇപ്പൊ നിന്നെ വിളിക്കാമേ ആഹ് ശരി